ആ ആ കേ ആഹ് കേക്കുന്നുണ്ട് എവിടെണ് വീട്ടിലാണോ എന്താ പരിപാടി ആഹ് ഫുഡ് കഴിച്ചിട്ട് പത്തില്ല നിങ്ങള് കഴിച്ചോ വീട്ടിലേ അ കഴിച്ചതള്ളൂല്ലേ പണിക്കാരുണ്ട് അപ്പ അവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ട് രണ്ടഞ് വേണം കഴിക്കണം
ആണോ
ഉം എന്താ പരിപാടി ഇനി ഒറക്കാണോ
ഞാന് ഇവിടെ ഫുഡ് കഴിച്ച് ഇല്ല അങ്ങനെ പക അങ്ങനെ ഒറങ്ങതൊന്നില്ല മക്കളെ ഉറങ്ങി അവരെ ഒറക്കി കിടത്തി
ആഹ് മക്കള ഒറങ്ങിട്ടുണ്ടാവൂലേ എന്താന്ന ഭക്ഷണം ഉണ്ടാക്കിയ
ഇന്ന് ചോറ് മത്തി മത്തിയായിരുന്നു അവിടെ മത്തി
ആ ആന് മത്തിന്ന് തന്നെ പറയലേ മത്തിയാണല്ലേ
മത്തിയായിരുന്നു അപ്പൊ മത്തിക്കറിയും ചോറും പടവലങ്ങാ തോരൻ
തോരനോ കറിയണ എങ്ങനെ തോരൻ വെക്കല് നിങ്ങളക്കെ തേങ്ങരച്ച് ക്കണ തന്നെയല്ലേ ഈ തോരനൊന്നും പറയുന്നേ
അതെ ഉപ്പേരി
ലെആ ആ അങ്ങെനെ ഞങ്ങളെ ഇവിടെ ഉപ്പായിരിക്കില്ലേ തോരേനന്ന്റിയുന്നത് അതെ ഞങ്ങള് ഉപ്പേരിക്ക് അവിയല് തോരന് അങ്ങനെ എന്തൊക്കെ ഇല്ലേ ങ്ങളെ ഇത് അവീല് തോരന് കൂട്ട്കറി തോരനി കൂട്ടുകറി പച്ചടി അങ്ങനെ പച്ചടൊക്കെല് അറിയോ
ആ പച്ചടി തൈര് ചേർത്ത് വെക്കുന്നത് പച്ചടി
പച്ചടിലേ പിന്നെ വേറെന്തെങ്കിലുണ്ടോ ഒരു വെള്ളക്കറി വേറെ അതാണോ പച്ചടി നിക്ക് വല്ല പച്ചടിലേ അതെങ്ങനെ വെക്കല് നിങ്ങള്
അത് നമ്മള് വെള്ളരിക്ക വെച്ചിട്ടാ കൂടുതലും വെള്ളരിക്ക വെച്ചിട്ട് ഉണ്ടാക്കും ഏ
ആ ആ ഏത്ത പയം ലേ ആ ആ ഏതാ കൂടുതൽ ടേസ്റ്റ് ണ്ടാവ
ഏത്തപ്പഴാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ പൊതുവേ ഏറ്റവും കൂടുതൽ വെക്കാറ് പക്ഷെ വെള്ളരി വെള്ളരിക്കാ വെച്ചിട്ടാ അതെല്ലാം എപ്പഴും കിട്ട വീട്ടില് എപ്പഴും ഉണ്ടാവല്ലോ
ആ അതാണ് കൂടുതൽ അതാണല്ലോ കിട്ട ട്ടആ അങ്ങനെലേ ഇന്ന്ട്ട് ഇപ്പൊ അത് വെക്കല്ണ്ടോ ഇങ്ങട്ട്
ആ കുട്ടികൾക്ക് ഇഷ്ട അപ്പൊ മക്കക്ക് വേണ്ടി എടക്ക്
എനിക്ക് എനക്കയില് കൂട്ടുകറി ഭയങ്കര ഇഷ്ടാ അതേപോലെ തന്നെ അതേപോലെ തന്നെ പുളിഞ്ചീം ഭയങ്കര ഇതാണ് പുളിഞ്ചിക്ക് ഭയങ്കര ഇഷ്ടാണ് ആ മക്കക്ക് ഇഷ്ടാവൂലേ മക്കക്ക് ഇഷ്ടാവൂലേ ആ ആ ഉം ഇക്ക് ഭയങ്കര ഇഷ്ട ഞാൻ സ്കൂൾക്കൊക്കെ അതേപോലെ തന്നെ അത് സ്കൂൾക്കൊക്കെ ആദ്യൊക്കെ കൊണ്ടുവല്ണ്ട് പുളിഞ്ചി
ആ ആ
ഉം പിന്നെ മഴ എന്താ അവിടെ എങ്ങനെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ
ല്ല വെയിലുല്ല കാർമേഘം ഒക്കെ ആയിട്ട് ഒരുമാതിരി
ഇന്നെന്താ ഇക്കറിയ ഞാനിപ്പ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ അവിടെന്നൊക്കെ അങ്ങനെ പൊക പോലെ പോണ്
ആ ചൂടിന്റെ ആയിരിക്കും ചൂടുണ്ട് മഴയില്ലെങ്കിലും വെയിലാണ് വെയില് ഇല്ലെങ്കിലും നല്ല നല്ല ചൂടുണ്ട്
ചൂടുണ്ടില്ലേ ഒരു പൊക പോലെ ഇങ്ങനെ അറ്റത്തു നിന്നൊക്കെ ഇങ്ങനെ പോണ് ഭയങ്കര ചൂടുണ്ട് പുറത്തെറുങ്ങുമ്പോളാ മ്മക്ക് അതിന്റെ ചൂടൊക്കെ മനസ്സിലാവുള്ളൂ നമ്മള് അകത്ത് നിന്നാല്ലൊന്നും ചൂടൊന്നും മനസ്സിലാവില്ല ഇന്നെലെ ഇപ്പതേപോല തന്നെ ഞാൻ ക്ലാസ്സ്‌ സിനൊക്കെ പോയി എമ്മാ വെയിലാണ് ഞാന് മഴ പെയ്യും മഴ പെയ്യും വിചാരിച്ചിട്ട് ഞാൻ കൊടക്ക എടുത്ത് എവിടെ മഴ ഇല്ല ഒടുക്കത ചൂട് പിന്നെ കൊടക്ക് പറഞ്ഞാല് വെയിലിനും മയക്കും രണ്ടിനും ഉപയോഗിക്കാലോ കൊടാറിഞ്ഞ സാധനം പക്ഷെ പൊതുവേ എല്ലാരും മയക്കാ ഉപയോഗിക്കലന്നള്ളു വെയിലുണ്ടായാലും ഉം വെയിലുണ്ടായാലും ആ ഇപ്പം ഉം ഉം പിന്നെ എങ്ങനെ ബിരിയാണി ഒക്ക വെക്കല് ഉണ്ടോ വീട്ടില്
ബിരിയാണി വെക്കാൻ എനിക്കറിയില്ല
അറിയില്ലല്ലേ ഞാൻ വെക്കല് എങ്ങനെന്ന് ഞാൻ നിങ്ങക്ക് പറഞ്ഞഞ് തരാം ഞങ്ങള് എങ്ങനെ വെക്കല്ന്ന്ള്ള ഞങ്ങള് ആദ്യംതന്നെ പിന്നെ ഒരു ഒരു കിലോ ബിരിയാണിണെങ്കിൽ വെക്കണെങ്കിൽ അതിൽ ഏയ്‌ ഉള്ളെങ്കിലും എടുക്കും ഏയ് ഉള്ളി ആ ഏയ് ഉള്ളിയെടുക്കും ഒരു നാലഞ്ച് ആതന്നെ ആ വലിയുള്ളി അത്ടുക്കും പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകുംടുക്കും ആറ് പച്ചമുളകെങ്കിലും ഉടുക്കും പിന്നെ അത് അതൊക്കെ നല്ലോണ്ണം കെയ്കി എരിയും എരിഞ്ഞിട്ട് പിന്നെ തക്കാളി അതേപോലെ തന്നെ നാലഞ്ച് തക്കാളി എടുക്കും എന്നിട്ട് പിന്നെ എന്തെയ്യും അതൊക്കെ ഹ ഏ നമ്മൾ ആദ്യം തന്നെ നമ്മള ഇതിലല്ലേ ഉണ്ടാക്കാ ചെമ്പട്ടിയിലല്ലേ ബിരിയാണ ട്ടാ ആ ചെമ്പട്ടി ചെമ്പില് നമ്മള് എന്ത് ചെയ്യും ഒ നെയ്യ് ഓയിലും പാടി ഒഴിക്കൂ രണ്ടും ഇടും എന്നിട്ട് അമ്ള് ഒരു ഒരു ഉള്ളി
ച്ചെണ്ണ ആണോ
അല്ല മറ്റേ പാമൂലി കോഴല ആ അതും ഏ് അതും പാടി ഒഴിക്ക നെയ്യും പാടി എടുക്കുംഏ പശു നെയ്യ് ആ. എന്നിട്ട് പിന്നെ അയിലേക്ക് നമ്മള് ഒരു ഉള്ളി നമ്മള് മാറ്റി വെക്കണം ചെറുതാക്കി നെ നല്ല നൈസയിട്ട് അരിഞ്ഞരുള്ളി വേണം ആ ഉള്ളി നമ്മൾ എന്ത് ചെയ്യും അതിലിട്ടാണ്ട് ഒന്ന് ബ്രൗൺ കളറ ആക്കിയാണ്ട് എടുക്കും. പിന്നെ അയിന്റെ കൂട്ടത്തിലന്നെ എന്ത ചെയ്യ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടും ങ്ങിട്ട് അത് എടുത്ത് മാറ്റി വെക്കും പിന്നെ ആ ഒ വല്ല്യ നമ്മളെന്ത് യ്യും ഉള്ളി തക്കാളി പെരിഞ്ഞെച്ച ഉള്ളിയും തക്കാളിയ ഒക്കെ വാട്ടും പിന്നെ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി മിക്സിലിട്ടാണ്ട് അരക്കും അതെ പേസ്റ്റ് ആക്കും പേസ്റ്റ് ആക്കിട്ട് ഈ വാട്ടിയതിലേക്ക് ഇടും എന്നിട്ട് പിന്നെ നന്നായി ഇട്ട് ഉപ്പൊക്കെ ഇട്ടണ്ട് നന്നായിട്ട് വഴറ്റി അതിന്റെ പച്ചമണ ഒരു വ വാടിതരാകുബോ - നമ്മളെന്ത്യ്യും അതെ എന്താണ് പറയാം ഉം ഏഹ് ഇത് പറയാ തൈര്ല്ല്യെ പുളിക്കും വേണ്ടീട്ട് ചോറിന് തൈരും തൈരൊഴിക്കു വേണ്ടിട്ട് അതിലേക്ക് പൗതിയോളം പൗതി കാൽഭാഗത്തോളം തൈരൊഴിച്ചും പിന്നെ ചെറുനാരങ്ങ രണ്ട് ചെറുനാരങ്ങ എന്തയ്യും ഏഹ് പീഞ്ഞാണ്ട് അതിന്റെ നീരെടുക്കും നീരെടുത്താണ്ട് അയിന്റെ തോട് അട വെക്കും വെള്ളത്തിലിടും അതായത് നമ്മള് അപ്പുറത്തെ ഞങ്ങള് ഇവിടെ ഗ്യാസ്മ്മൽ ഇത് ചെയ്യാണെങ്കിൽ അടുപ്പത്ത് വെള്ളത്തിന് വെക്കു ചെയ്യും അയില് വെള്ളത്തിന് ഉപ്പിട്ടാണ്ട് എന്തയ്യ ഏഹ് പട്ടിം പൂവും ഏലക്കായും ഇട്ടാണ്ട് ഈ നാരങ്ങത്തോടും അയിലിട്ടാണ്ട് വള്ളം തളക്കാവേണ്ടീട്ട് എന്നിട്ട് പിന്നെ ഇതിൽ ചെമ്പട്ടിയിലൽ എന്തെയ്യും ഇതൊക്കെ ഇട്ടാണ്ട് നല്ലോണം മിക് ട്ട് മുളകും പൊടി ഒരു കുറച്ച് മുളകുപൊടി ഇടള്ളൂ തോനൊന്നും ഇടൂല മുളകുപൊടിടും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഏഹ് ബിരിയാണി മസാല- ഇട്ടാണ്ട് നന്നായിട്ട് വഴറ്റും നന്നായിട്ട് വയറ്റു അതിന്റെ പച്ചമണക്ക ചൊക്ക അതൊന്ന് പോയി കഴിഞ്ഞാല് എന്തെങ്കും കൈക്ക് നമ്മള് കോയിടും നല്ല കൈകി വൃത്തിയാച്ചിട്ട് കോയിട്ടാണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കും എന്നിട്ട് അപ്പോ തന്നെ പിന്നെ അത് അയി ൻ്റെ പരിപാടി കയിഞ്ഞു അത് മല്ലിച്ചപ്പൊക്കെടൂട്ടോ ആയിടാ പറ മറ മറന്ന് പോയി അത് ഇടും കരിയപ്പിന്റെലും മല്ലിച്ചപ്പ് ഇടും എന്നിട്ട് പിന്നെ നമ്മളെന്ത്യ്യും അത് അടച്ച് ഓ ഗ്യാസ് ഓഫാക്ക്യണ്ട് അത് അടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്തി പിന്നെ എന്തയ്യാ ആ നാരങ്ങ തോല് ആ വെള്ളത്തിലിട്ട നാരങ്ങ തോല് എടുത്താണ്ട് പിന്നെ എന്തയ്യും അരി ചോ ചോറ്ടും ആ ചോറല്ല അരി ബിരിയാണിന്റെ അരി ഇടും അരി ഇട്ടിട്ട് നമ്മളരു കടി
മാറിയെ കഴിഞ്ഞാ വെന്താണ്ട് തളാച്ചൊക്കെ കഴഞ് കരിപ്പ് മാറിക്കഴിഞ്ഞ പിന്നെത്ഊ റ്റും ഊറ്റിട്ട് അമ്മള് ഇത് ഇല്ല നല്ല വേവണ്ട ഒരു കടുപ്പ് മാത്രം ആ വിക്ക് വേവല്ലോ കുറച്ച് അപ്പ പിന്നെ നമ്മള് ഊ റ്റിയാണ്ട് നമ്മളന്ത് ചെയത്റിയോ ഈ ചെമ്പട്ടീക്ക്ടൂ ഇതിന്റെ മേലെ അതായത് അയിന്റെ മേലക്ക് ഇട്ടാണ്ട് ആ മസാല മോൾക്കിട്ടാണ്ട് നമ്മള ആ ഉള്ളിക്ക ആദ്യംമൂപ്പിച് വെചില്ലേ ഒരു ബ്രൊ ബ്രൗൺ കളറാക്കി വചിനല്ലോ ഉള്ളി അണ്ടിപരി മുന്തിരിപ്പാടി അയിലേക്ക് കുറച്ചുകൂടി ബിരിയാണി മസാലട്ടാണ്ട് ഇതിന്റെ മേലെ വിതറും ഒരു രണ്ടു മൂന്നാല് കോരി ഇട്ടാണ്ട് ഇങ്ങോട്ട് ഇതിൻ്റെ മേലെ വിതറും ഏഹ് പിന്നെ രണ്ടാമത്തെ തട്ടൂടും പിന്നെ അതേപോലതന്നെ വിതറു അതിന്റെ കൂട്ടത്തിൽ തെന്നെ പൊതീന ചപ്പ് പിന്റെ അലി ഇടും പിന്നെ മൂന്നാമത്ത് മൂന്ന് മൂന്ന് ഇടും പിന്നെ അതിന്റെ മേലെ ഒന്നാ ടും നന്നകട്ടിട്ട് പിന്നെ നമ്മള് നെയ്യും ഓയിലും കൂടി ഒഴിച്ചുകൊടുക്കും കൊറച്ച് അടി പിടിക്കാതെ നിക്കാന് ആ ഏറ്റവും മോള്ളില് അങ്ങനെ ഒഴിച്ച കൊടുത്തിട്ട് പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റോളം ഒന്ന് കത്തിക്കും ചെറിയൊരു ഇതില് കത്തിച്ചണ്ട് നമ്മള ഈ ചെമ്പട്ടിന്റെ അവിടെ അതിന്റെ മേലെന്തെങ്കിലും ആവിക്ക് നല്ല ഭാരമല്ല എന്തെങ്കിലും വെക്കാനൊട്ടോ ചെമ്പട്ടിന്റെ മുകളില് ദം എന്നിട്ട് പിന്നെ അതിന്റെ ഉള്ള് കൂടെയൊക്കെ പുകെ വരുന്നുണ്ടോ നോക്കും ഇങ്ങനെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അത് വെന്ത് ആഹ് ബിരിയാണി റെഡി ഞങ്ങൾങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയല്
ആണല്ലേ ഞാൻ ഇതുവരെ ഇണ്ടാക്കിയിട്ടേയില്ല
ന്താ ഉണ്ടാക്കലുണ്ടോ
സദ്യ വെക്കും ചിക്കൻ കറിയൊക്കെ വെക്കും അല്ലാതെ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ ഇല്ല അതുകൊണ്ട്
ആഹ് ആഹ് നിങ്ങെ സദ്യ എത്ര തരം ഇത്ണ്ട് കൂട്ടാനുണ്ട് അതൊന്നും പറഞ്ഞു
അത് ഒരുപാടുണ്ടല്ലോ നമ്മള് തോരനുണ്ട് ആഹ് അഹ് അച്ചാറുകൾ തന്നെ പല വിധത്തിലുണ്ടല്ലോ പിന്നെ തോരൻ വരും അവിയാല് വരും പച്ചടി വരും കിച്ചടി വരും പിന്നെ മെഴുക്കിവരട്ടി ഹ പിന്നെ കൊണ്ടാട്ടം അങ്ങനെ പല ഐറ്റംസ് ഉണ്ടല്ലോ നമ്മൾ ഈ പച്ചടിയൊക്കെതന്നെ പലത് വെച്ചുണ്ടായി ബീട്രൂട്ട് വെച്ചണ്ടാക്കും കുമ്പളങ്ങി വെച്ചുണ്ടാക്കും വെള്ളരിക്ക വെച്ചിട്ടുണ്ടാക്കും
ആഹ വെള്ളരിക്ക
ആഹ പിന്നെ ഏത്തക്കാ വെചച്ച് ഇണ്ടാകും അങ്ങനെ പച്ചടി നമുക്ക് പലത് വെച്ചിട്ടുണ്ടാക്കാം പിന്നെ തൈ ഇതിന്റതന്നെ സ സാലഡ് പോലെ തന്നെ നമ്മള് ഈ മുന്തിരിങ്ങൊക്കെ ചേർത്തിട്ടുണ്ടാക്കും
ആയത് നമ്മളെ ഈ ഉണക്ക മുന്തിരിയോ ബിരിയാണിക്കോ നെയച്ചോർക്കോ ഇടുന്ന ആ പച്ചമുന്തിരി എന്താണ്ടാക്കുന്നെ സാലഡ ആ സാലഡ ആ ആ ആ മനസ്സിലായി
ആ അതുണ്ടാകും പിന്നെ കറികളാണ് പിന്നെ പിന്നെ കറികള പ പപ്പരിപ്പ് സാമ്പാർ
ആ ആ ഞങ്ങൾ ഇതേപോലെ ഞങ്ങൾ ഇണ്ടാക്ക ശരിയാണെന്നൊന്ന അറിയില്ല ഞാനിങ്ങനെ ഇടയില്ല കാശ്നങ്ങൾ ഒകെ വേവിച്ചെടുക്കും ആദ്യം കുക്കറിലിട്ടാണ്ട് പിന്നെ വെണ്ടൊക്കെ അങ്ങൾ എന്ത് ചെയ്യും വെളിച്ചെണ്ണ ഓയി ഇട്ടാണ്ട് ഒന്ന് വയാട്ട്യാ ണ്ട് വാട്ടിയും അതേപോലെ വൈതന എന്നിട്ട് ഒക്കെപ്പാട അയില് ഇട്ടിട്ട് തേങ്ങ അതേപല തന്നെ തേങ്ങ ചിരണ്ടിയിട്ട് ചോന്നുള്ളിയും വെളുത്തുള്ളിയും കരിയപ്പീന്റെ ലയും അതേപോലെ തന്നെ പേരിൻചീരകം നല്ല ചീരും ഇട്ടാണ്ട് വറക്കും തേങ്ങ അങ്ങനെ വെളിച്ചെണ്ണൽ ഇട്ടാണ്ട് വറുത്താണ്ട് മിക്സിയിലിട്ടായിരിക്കും ആ അന്തെ ആഹ കത്തി എർക്കള്ളിയാ പൊതുവെ എക്കിയാ
ആ ഇവിടെ സാമ്പാർ പരിപ്പ് സാമ്പർ പരിപ്പ് ചേർത്താ വെക്കുക
ആ ആ പരിപ്പുമിടല്ലിട്ട് ഞങ്ങള് ഇല്ലല്ലേ ഞങ്ങള് തേങ്ങ ചെർക്കലുണ്ട് ഉ തേങ്ങ ചേർത്ത് ആ എന്നിട്ട് ആ ആ എന്നിട്ട് വറവിട്ടിട്ട് അല്ല ഒഴിച്ചിട്ട് സാമ്പാർപൊടിയില്ലേ അല്ലെങ്കിൽ കായം ണ്ടോ അല് തേങ്ങല് നിടെ കായപടി അരച്ചിട്ട് അതിലേക്ക് ഒക്കെ ഒയ്ക്കും മുളക്പൊടിയൊക്കെ ഇടും ട്ടോ എന്നിട്ട് ഒഴിച്ചിട്ട് എന്ത ചെയ്യ ഉ നമ്മള് അ അതിന്റെ മേലെ സാമ്പാർ പൊടിയുമിടുംഅങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സാമ്പാർണ്ടാക്ക ല്ലേ ശരിയാണോ ഇല്ലേ എനിക്കാറില്ല നോ ഒകെ ശരി ശരിട്ടാ വിളിക്കാട്ടാ ആ